ആഹ
ആഹ ഇങ്ങന്തൊക്കെയല്ലേ വിശേഷങ്ങള് ഉം നമസ്ക സ്ളില്ലല്ലേ മക്കൾക്ക് പിന്നെ
ഇന്നത്തെ ഇല്ല സ്കൂൾക്കട്ട് പോയ പിന്നെ നമ്മ വേഗം
പണിയൊക്കെ വേഗം തീരും സ്കൂളല്ലെങ്കിൽ പിന്നെ അവരെ പുറത്തോട്ട് അങ്ങൻയല്ല
പുറത്തോട്ട് വറാൻ വയ്യ അപ്പൊ ആട കൂടി നമ്മൾ
ആഹ അതെ ഫോണ കയിൽ കിട്ടൂല നമുക്ക് െ നെറ്റും കയും ആഹ പോോണ പിിട്ട അതെ ഞാനന്തെ എന്തെങ്കിലും അടുക്കളയിൽ പണി എടുക്കയ്ക്കാരം ആ സമയത്ത് ഫോണും കൊണ്ടാണ്ട് പോ പോകും ഞാ അപ്പൊ നമ്മള് ഞാൻ പണിന്റെ തെരക്കിൽ അത് വി ട്ട് പോവും പിന്നെ എന്റെ പണിയൊക്കെ കഴിഞ് നമ്മളൊരു രാത്രിയൊക്കെ ഫോൺ എടുക്കുമ്പോൾ കറങ്ങും ഇതിങ്ങനെ പറഞ്കൊണ്ടിരിക്കും നെറ്റ് കിട്ടൂല ഫുള്ള് തീർത്ത തീർത്ത് വെച്ചിട്ടിട്ടുണ്ടാകും യം ബി അങ്ങനെ യം ബി ഫുള്ള് തീർത് ആക്കും പിന്നെ ഇപ്പാ കിടക്കുമ്പോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നെ ഇത് റേഞ്ച് വരട്ടെ
അങ്ങനെ വാങ്ങാ ഫോണ് അങ്ങനെ അട് ഫോവാങ്ങിട്ട് പിന്നെ പോയോക്കുമ്പോണ്ടാവും വേറെന്തെങ്കിലും പ
ആ അതെ ന്നിട്ട് ഗെയിമളിക്ക ഗെയിം കളിച്ച പിന്നെ കിടക്കാൻ സമയത്ത് റയിഞ്ച് ഇത്ണ്ടാവൂല്ല റെയിനേറ്റും ഉണ്ടാവൂല ചാർജും ഉണ്ടാവൂല്ല ചെല സമയം എനിക്ക് ഉറക്കം വരാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഒറക്കം വരില്ല ചെല ദിവസങ്ങളില് പെട്ടെന്ന് ഒറങ്ങും ഇ കൊറച്ച് ച്ചു ടോപ്പപ്പ് ചെയ്യാലോ പതിനഞ്ച് രൂപ ഇരുപത് രൂപൊക്കെ ആ എംബി കിട്ടാൻ വേണ്ടീട്ട് അങ്ങനെ ചെയ്യും
ആ ആ
ഇന്നിട്ട് കൊറചേരം പിന്നെ യൂട്യൂബും, ന്യൂസും ഒക്കെ വാർത്തക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ കിടന്ന് പിന്നെ അങ്ങനെയാണ് ഫോണ് എടുത്ത് വെക്കലാണ് അല്ലാണ്ട് ഇങ്ങനെ കെടക്കുമ്പോ ഒരു ഇത് വരും ഉറക്കല്ലാതെ കിടക്കുമ്പോൾ ഒരു ടെൻഷൻ വരും. അപ്പം വേഗം ചെല അപ്പൊ ഇരുപത് രൂപ ടോപ്പപ്പ് ചെയ്യും അതിനും ഗൂഗിൾ പേയില് ഇത് വേണ്ടേ ക്യാഷ് വാണ്ടേ പിന്നെ മോളോ ഫോണൊന്നൊക്കെ എടുത്തിട്ട് വൈഫൈ എടുത്താണ്ട് അങ്ങനെ അവള് വേറെ റൂമിലാണേ ആ കെടക്ക അപ്പ
ഇപ്പൊ ഞമ്മക്കായാലും അതാണ് സ്ഥിതി ഒന്ന്ഒന്ന് ഫോണ് ഒന്ന് നോക്ക കാഞ്ഞാലും ഒരു നെറ്റില്ലാഞ്ഞാലും
ആ അത അതെ പിന്നെ കുട്ട്യാളെ പറഞ്ഞി
കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ല്യാ നമ്മക്കായാലും ഒന്ന് അതൊന്ന് പണിട്ക്കെണെന്റെ എടലൊ അതൊന്ന് പാളി നോക്കാഞ്ഞാല്
ചിലരുണ്ടല്ലേ വാട്സആപ്പ് അങ്ങനെ നോക്കണം എന്തേലും
ഏ ഞാൻ നോക്കും ഞാൻ ഇനി മക്കളെ എന്ത് കാര്യവും ഇതില് വിട്ടാല് പിന്നെ ഇനി ടീച്ചർ അപ്പപ്പ വിടണായാലും നമ്മ ഒന്ന് നോക്കാഞ്ഞ ഒരു സമാധാനം ഇണ്ടാവൂല
അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ത്രല്ല എടക്കെന്ന് നോക്ക് എന്തെങ്കിലും മെസ്സേജ് ഒന്ന് ആ അങ്ങനെ ചിലർണ്ട് വാട്സആപ്പില് മിസെജയച്ചാല് രണ്ട് സം കഴിഞ്ഞാലും അതൊന്നോ കണ്ടിട്ട് പോലുംണ്ടാവുല.
സീരിയസ് ആയിട്ടൊക്കെ വിടാണെങ്കിലെ
ആ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അതെ അതെ അങ്ങനെള്ള പല പലരും എനി ക്കറിയാം എന്റെ അടുത്ത് എല്ലാരും പറയും നിനക്ക് എന്ത് മെസേജ് അയച്ചാലും അപ്പ കാണുല്ലോ കയ്ല് ഉണ്ടാവും അതുകൊണ്ട് സുഖമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളാ അറിയ എന്ന് വെച്ചപ്പോ ഫോണും കൊണ്ട് ഇങ്ങന ഇരിക്കും നമ്മെ പണികള നടക്കും അതിനുള്ള കൂടെ പോ
ആ ആ ആ ഒന്നും നോക്കിട്ട് വെച്ചാ മതിയല്ല തോനെ അതിൻമേ ഇരുന്നോണ്ടോന്നൊന്നുമില്ല ആവശ്യം
ആ അങ്ങനെ തന്നെ അനെ പിന്നെ ഉ കിടക്കണ സമയത്ത് കൊറച്ച് സമയൊന്നും നോക്കും ഉറക്കം വരായാണെങ്കിൽ നോക്കൂല്ല കിടക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്ന്ന് പറയും പക്ഷെ അത് ഉപയോഗിക്ക
എല്ലാ കാര്യം ഞമ്മക്ക് അറിയ ഒന്നുംല്ല ന നാലും ചെയ്യ ഒക്കെ അറിയ നമ്മക് നിന്നത് കഴിക്കരുത് റിഞ്ഞാലും നമ്മള്
പിന്നെ അതന്നെ ചെയ്യാം മലയാളികളടെ പ്രശ്നം താണ് കായി കഴിക്കരുത് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒന്നും കൂടി കഴിക്കും തോന്നുന്നു ആ അത്പ്പ എന്താ അതിനോട് പ്രത്യേക ഇഷ്ടംന്ന് തോന്നും അത് വരരെ കഴിച്ചിട്ടുണ്ടാവില്ല ആ് അത് കഴിക്കാൻ പാടില്ലാറിയുമ്പോ അത് ത് വേഗം കഴിക്കാൻ തോന്നും മ്മ്.
പിന്നെ, എന്താ?
പിന്നെ? അങ്ങനെ, അവ്ടെ, ഇ ക മഴ പെയ്തിട്ട് കെ റ്റിലൊക്കെ, വെള്ളം, ഉണ്ടായോ, ബുദ്ധിമുട്ട
ങ്ങള്, ലാസ്റ്റ്ക്, കൊറച്ച്, കുട്ങ്ങീന് പിന്നെ ഞങ്ങക്ക് മഴ ഇങ്ങട്ട് കിട്ടീല്ല ഇപ്പ ഈ രണ്ടീസം പ്പംപെയ്തിലെ ആ മഴയെപ്പം ഞങ്ങക്ക് ശരിക്ക് കാര്യായിറ്റ് കിട്ടിയെ ഇപ്പം വെള്ളം ഒന്ന് കൂടീന് അത് ആ ടാങ്കൊക്കെ ഇപ്പോ നെറയാതെ ഇതുവരെ അങ്ങനെ ആയില്ലേഞ്ഞ് ഇപ്പൊ മഴ ഇങ്ങണ്ട് കെ പെയ്യാഞ്ഞിട്ട് ടാങ്കൊക്കെ നറയാതൊക്കെ അങ്ങനെ കൊറച്ചടിക്കും അങ്ങനൊക്കെ ആയി ഇത് വരെ ബുദ്ധിമുട്ടിയില്ല ക്ഷെ അങ്ങനൊക്കെ യിനിം മ്
മുറ്റൊക്കെ അടിച്ചൊ ആഹ് മുറ്റം അടിച്ചു വരാനൊ ക്കെണ്ടോ?
ഇല്ല അങ്ങനല്ലേ ഞങ്ങ് ഇങ്ങനെ അഹ് ബേബി മെറ്റൽ ഇട്ട്ണ് അയിനോട് പിന്നെ മുറ്റം അടിക്കാനൊന്നും ഉണ്ടാവെല് മരങ്ങളും കൊറവാ
ആഹ്ആഹ്
എന്നാലും ഇപ്പൊ മഴആയതോണ്ട് തീരെ മുറ്റത് ഇറങ്ങിയില്ല
മുറ്റംഅടിച്ചു വാരാൻ ഉണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കാണ് കുറച്ച് ഉണ്ട് അപ്പൊ ഇന്നങ്ങനെ നല്ല മഴയ ഇറങ്ങൽ നടക്കൂല അങ്ങനലെ പിന്നെ എന്താ മഴയായിട്ട് എന്തെങ്കിലൊ തൈകളൊക്കെ പച്ചക്കറിതൈയൊക്കെ വിത്തൊക്കെ പാകിയോ
അ പച്ചക്കറിന്റേല് കൊറച്ച ഏ വെണ്ടവഴു ഇതിനാഅങ്ങൻ ഇതൊക്കെ ഉണ്ട് പക്ഷേ മഴ നല്ലോം പെയ്യുമ്പോൾ അതിനു ഒരു ഇതാണ് ഉം കോവക്കന്റെ കോവക്ക ഇണ്ടായിനി നിറച്ച് പക്ഷേ മഴ അയിന് പറ്റൂല മഴ ഇണ്ടാവുമ്പോ മഴ പെയ്യാണ് ആയിമൽ ഇടണ പൂവോ ചീഞ്ഞ അങ്ങനട് പോവാ
മ
ആ നല്ല മഴ ഒതുങ്ങണം
ആഹ്
നല്ല വെയിലും പറ്റൂല നല്ല നല്ല മഴെം പറ്റ് ട്ട് ലാ റണായ്രി വെള്ളോം വാണോ നല്ല വെയിലും വേണോ ഇപ്പൊ ഇങ്ങട്ട് ഇങ്ങനെ വാടി ഒരു ഇങ്ങനെ ഒരു തായി കോണ്ട് ഇപ്പൊ കള്ളി മാറ്റി
മണ്ണ് നിക്കൂല ഒടിഞ് വീഴും
നല്ലാം കായിണ്ടായിനി ഞാൻ കഴി നല്ലോ കായിടേനു കായി കായി നല്ലോ ഞാ ഇവിടെ അയൽ വാസ്യേക്കും പിന്നെ മോള് അംഗൻവാടിയിലേനി ഇപ്പള അവളെ സ്കൂള് ചേർത്തി അപ്പൊ അംഗൻവാടിയിലെ ഓല്ക് ക്ക് ഒക്കെ കൊണ്ടയ് കൊടുക്കല്ണ്ടായിനി എല്ലാരും നല്ല ഇഷ്ടേനി നമ്മള് വീട്ടില്ണ്ടാക്ക ഇന്നാകൊര് പ്രേത്യേക ഒരു ഇതാണല്ലോ ആഹ് ടീച്ചർക്കായാലു ടീച്ചറെന്തേ ഞ് പിന്നെ ഇണ്ടെങ്കി കൊണ്ടേരണ്ടീന്ന് അറ്ഞ്ഞ് മെസ്സേജ് ഇടും മക്കക്കായാലും കൂട്ടത്തിലാവുമ്പ നല്ല ഇഷ്ടാണ് തായേ
അത നമ്മുക്ക് പോറത്ത്ന്ന് വാങ്ങുമ്പോളെ അതിന്റെ വേല
ആ നമ്മളെ വീട്ടിദി ഇതാണ് നല്ല കായാണ് നല്ല വല്യതാവണ് ഒരു അഞ്ചെണ്ണം മതി യമുക്കൊര് ഉ ഉപ്പരിക് ണ്ടാവും നല്ല നല്ല വല്യ കായിയ
എന്താണ് ഏ കോവ കോവക്ക വർക്കോ
ഏ
കോവക് ക്കാ വറുക്കോ എന്താ ചെയ്യാറ് എങ്ങനെ വെക്കല്
ഞാന് ഉപ്പേരിയാക്കി വെക്കും അങ്ങനെയും വെ ക്കല്ല് തനിം പിന്നെ
പൊരിച്ചെടുക്കാറില്ലേ?
ഇല്ല അത് ഞാനിതരെ ചെയ്തിയില്ല അങ്ങനെ ചെയ്യേണ്ടന്ന് പ്പോ ആരോന്ന് ഞാൻ പിന്നെ ആർക്കൊന്ന് കൊട് തൊക്കെ ഓല് പർഞ്ഞീനി അങ്ങനെ.
ആ ഞാന് മക്കൾക്ക് അങ്ങൻതന്നെ കൊടുക്കാറ് സ്കൂളിലേക്കൊക്കെ നം ആ ശെരിയ അ ആ അതെ അതെ നമ്മള് മസാലൊക്കെ പൊരട്ടിട്ട്.
പ്പോ വിചാരിച് അങ്ങനെ ചെയ്യണ്ട്ന്ന് ഞാൻ കേട്ട്ണ്.
നല്ലതാണ് ടേസ്റ്റാണ് ഞാൻ കയ്
ബടെ പിന്നെ പച്ചക്കറി കൂട്ട പൊതുവെ ഇവടെ മക്കക് ത് താണേലും മോ മോള് കൂട്ടും കോവക്ക മോൻ കൂട്ടുല. പൊതുവെ മടിയാണ് നി ഉപ്പന്റെ കൂടൊക്കെ ഇര് ക്കാ ആണെങ്കില് ഉപ്പ തീറ്റിച്ചു ഇപ്പനെ ലേശോരു പേടിണ്ട് അല്ലാതെ ഞാ ഞാൻ പർഞ്ഞാലൊകെ പച്ചക്കറി എന്തോരു മടി അറിയോ കൂട്ടാൻ അ എർച്ചി കോയി മീന് ആ മൂന്ന്
എല്ലാടത്തും അങ്ങ പചക്കറി എന്റെ ചെർത് തീരെ വയ് തൊട്ട് നോക്കൂല സോപ്പ്‌ ട്ടാ ഭയങ്കര മടിയാ മുട്ടക്കെ തിന്നാൻ മടിയാ
ഇപ്പത്തെ മക്കക്ക് കിട്ടല് ഏറി ഞമ്മക്ക് ആ പണ്ട് കാണാൻ കൂടി കിട്ടൂല്യേനി ഇപ്പൊ ഈ അംഗൻവാടി ടീ പറയും ടീച്ചറൊക്കെ പറയും ഉണ്ണി പിന്നെ ഉള്ള്ത്തെ ഉണ്ണി വേണ്ടാന്ന് പ അത് ആടെട്ട് പോവും. ആഹ് അങ്ങന് ത്തൊക്കെ സ്വഭാവാണ്. പ്പോവും കിട്ടലേറീട്ട്ള്ള കൊയപ്പ
ആഹ് അത് അതന്നെ എന്റെ മോള് ഇഷ്ട്ടം തന്നെ പുഴുങ്ങ്യത് ഒട്ടും കഴിക്കൂല. പൊരിച്ചതൊക്കെ ഏഹ് അങ്ങനെ എപ്പളെങ്കിലൊക്കെ ന്നാലും അത് ഇങ്ങനെ മുഖം ചുളിച്ച് ചോറിന്റെ കൂടെ കണ്ടാല് ഞാൻ പറഞ്ഞു ക്ഷണത്തിനൊന്നങ്ങനെ ചെയ്യാം പാടില്ലാനൊക്കെ പറഞ്ഞൊട്ക്കും അതോണ്ട്പ്പോ മൊ ഖം ചുളിച്ചിൽ ക്കലിനൊര് കൊറവ്ണ്ട് നിനക്ക് വേണ്ടെങ്കിൽ കഴി ക്കണ്ടാ മൊഖത് ത്ത്ങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലാറീം കാണുമ്പളേ ഭക്ഷണാ അങ്ങനെ പാടില്ലല്ലോ
ണ് നൊ ക്കപ്പോ ഓലക്ക് പോലെ ഓല്ക്ക് തപ് തന്റെ കോല് ക് ണ്ട പോൽക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. ഇപ്പൊ നീ പൊറത്ത്ന്ന്ള്ള ഭക്ഷണോം അതൂതും അതൂമ് റീലും അതൂമ്തും
ആ അങ്ങനത്തൊക്കെ അവർക്ക് പറ്റൊള്ളൂ പ്പന്ന് കേക്ക് പോ കേക്ക് ഐറ്റംസ് തന്നെ ലബാനി എന്നൊക്കെ പറഞ്ഞിട്ടൊര് സാധനണ്ടോ ആഹ്
ങ്ങമ്മളെ കാട്ടിലും എല്ലാ കാര്യവും ഓൽ ക്കറിയാം
ഹൂം അതിനായിട്ടൊര് ഷോപ്പ് ഔട്ട്ലെറ്റ് വന്ന്ട്ട്ണ്ട് ഇവടെ അട് ത്ത് അങ്ങട്ട് കൊണ്ടോവോന്നും പ അവര് ഏട്ടത്തീം അനിയത്തീം പോയി അത് വാങ്ങിച്ചൊണ്ട് വന്ന് ലബാനി നായിട്ട് ആഹ് എന്താ സെറ്റപ്പാണ് കടേ
അതിനായിട്ടുള്ളപടി ഇറങ്ങിയ ഉടൻ തന്നെ വാപ്പനോട് ആ വന്നപ്പോ ആരോ ഒരാള് ഭർത്ത- തിടിയുണ്ട് ആരേതും പറഞ്ഞാണ്ട് ഒരു വാങ്ങിക്കൊണ്ടിരി
ആഹ അതൊക്കെ അങ്ങനെ ഇതൊക്കെ മതി
ഞമ്മള് വിചാരിച്ച ഓരോ കടത്രീ കട അങ്ങനെ എല്ലാത്തിലും ആൾ ഏത് കട ഉണ്ടായാല എന്താലലോ
കാളകള് ഉണ്ട ഞാന് ഓർക്കത് വേ ആ
ഒരു സ്ഥലത്ത് തന്നെ ഒരു മൂന്ന് റെസ്റ്റോറന്റ് ഒക്കെ ഒപ്പരം കാണും അപ്പൊ നമ്മള് വിചാരിച്ചുതിലൊക്കെ ആൾക്കാര് ഏത് എപ്പം പോവുവാണെങ്കിലും അതില ക്കെ തെരക്ക ഇപ്പ ഇ ആ ഒരു ട്രെൻഡ ആയി മാറ അല്ലോ പുറത്ത് പോയി ഭക്ഷണം കഴി-
ഭക്ഷണം കഴി ക്ക അല്ല അങ്ങനെ തന്നെ ര ഉച്ചക്കത്തേക്കൊക്കെ വീട്ടില് വെക്കു രാത്രി പുറത്ത പോവാറ്
അപ്പോൾ ഈ ചെക്കന്മാരെ ഒന്നും തീരെ വീട്ടിലത്ത് ഭക്ഷണം കിട്ടാ ഉം പിന്നെ തയ്ക്കാനൊന്നും കിട്ടൂലപ്പോ
പിന്നെ ഒരു കോള് വരുന്നുണ്ടായിരുന്നു പിന്നെ വിളിക്കാട്ടാ അതെ